ത്താ വർത്താനം.
എന്തൊക്കെണ്ട് വിശേഷങ്ങൾ?
നല്ല വിശേഷം. എന്താ ങ്ങള് ചെയ്യുന്നേ. പണി എന്താ ചെയ്യുന്നേ. പണിയൊന്നും ല്യേ.? പണിയൊന്നുംല്ലെ ങ്ങക്ക്?
ആഹ്! പണിയുണ്ട്. പ്പൊ പണിയിലാണുള്ളത്.
ങ്ങളെന്താ ചെയ്യുന്ന. ജോലി എന്താ ചെയ്യുന്നെ?
ജോലി മോട്ടറ് നന്നാക്കുന്ന പണിയാണ് എനിക്ക്.
ഓഹ്! അതെങ്ങനെക്കെ വരല്. മോട്ടറ്.
എങ്ങനെ?
എന്തൊക്കെ മോട്ടറ വരല്? എങ്ങനെക്കെയാണ് വരല്? എന്തൊക്കെണ് അതിന്റെ കേടുകള്?
അത് മോട്ടർ വെള്ളം കയറിയാല് കംപ്ലൈന്റാകും. അതുപോലെ പിന്നെ ഓവർ വോൾട്ടേജ് വന്നാ കംപ്ലൈന്റാകും. പല രീ രീതില് കംപ്ലൈന്റാകും. ആഹ്പ്പം കൂടുതലായിട്ടും വരുന്നത് ആഹ്! വെള്ളം കയറിയേണ്ട വര. പ്പൊ മഴല്ലേ. കൂടുതലും മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ മോട്ടോർ പൊന്തിക്കാതെ നിക്കുമ്പോ വെള്ളം മോട്ടറിന് മേലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളില് കയറി മോട്ടർ ഷോർട്ടൻ സാധ്യത കൂടുതല ല്ലേ. അതുകൊണ്ട് തന്നെ ആളുകൾ എടുത്ത് വക്കാൻ മാർക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെള്ളം കയറി എന്നെ വിളിക്കും അപ്പോൾ ഞാൻ അവിടേക്ക് പോകും
അപ്പം മയക്കാലത്തായിരിക്കുംല്ലേ ഇതിൽ കൂടുതൽ വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക്
അതെ അതെെ കൂടുതല ആയിട്ട് മഴക്കാലത്താണ് കൂടുതൽ വർക്ക് വരുന്നത്
അതെ നമ്മളിപ്പോ മോട്ടർ ഷോർട്ട് ആയാൽ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം
മോട്ടർ ഷോർട്ടായൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ത് വെച്ച് കഴിഞ്ഞാ മോട്ടർ ഷോർട്ടായി കഴിഞ്ഞാ കഴിഞ്ഞില്ലേ അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ
അതല്ല നിങ്ങള് എത്ര മണിക്കൂർ ഇരുന്ന അത് ശരിയാക്കാൻ എത്ര മണിക്കൂറ ആവും
അതൊരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ വൈൻ്റിംഗ് ചെയ്യാം എന്റെ വർക്ക് മൊത്തം ചെയ്യാം
അതെ അതിന് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ
എങ്ങനെ
മോട്ടർ ചെയ്യാൻ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ചെയ്യാൻ മെഷീണ്ട് ഭോബി ചുറ്റാന്ള്ള മിഷീനും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഐമെലാണ് ചെയ്യല്
അതെ ഇങ്ങള് കൈ വർക്കാണോ ചെയ്യല് അതോ ഇങ്ങള് മിഷീൻല്ട്ട്
ആഹ് കൈവർക്ക് കൈവർക്കെയ്യും ഒക്കോരോന്ന് ഓരോന്നായിട്ട് ഐന് കൊറെ കാര്യങ്ങള് നോക്കാന്ണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാല് ഐൻ്റെ എണ്ണാന്ണ്ട് ഐൻ്റുള്ള്ല് ഏത് രീതിയിലാണോ ഉള്ളിൽ ചെയ്ത് നിന്നുന്നത് അതേ രീതിയിലെന്നെ നമ്മള് ചെയ്യേണ്ട്യെ ആവശ്യണ്ട് എന്തെച്ചാ എല്ലാന്ന്ണ്ടെങ്കില് ഏഹ് മോട്ടർ ചെൽപ്പം സ്ലോ സ്പീഡാകും ചെൽപ്പോ എന്താ പറയാ കറണ്ട് ബില്ല് ജാസ്ഥി ആവും കൂടുതലായി പോകും ഏഹ് അങ്ങനൊക്കെ വെരാൻ ചാൻസ് കൂട്തലാ
അതെ ഇപ്പ ഈ എന്താ അതേബുഷ് പോകാ അങ്ങൻത്തെ കംപ്ലൈന്റൊക്കെ വെര്ല്ണ്ടല്ലോ
അത് വെര്ന്നത് പിന്നെ വെള്ളത്തിട്ണ മോട്ടർണാണ് വെള്ളത്തില്ടെ മോട്ടിർന് ഒരു രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴ്യുമ്പോത്തിന് തെയ്മാനം വെരും സാധാ മോട്ടർനെ അപേക്ഷിച്ച് സാധാ മോട്ടർല് ബാരിങ്ങാണ് ഇണ്ടാവല് അതേ സമയത്ത് വെള്ളത്ത്ട്ണ മോട്ടറ് അധികോം വെര്ന്നത് ബുഷ് ണ് വെര്ന്നത് ആ ബുഷ്ല് വെര്ന്ന തേയ്മാനം കൊണ്ട് എന്താന്ന് വെച്ചാല് അത് മേലക്കാ പിട്ച്ച് നിക്കും ഒരു വാത്ത്ക്ക് പിട്ച്ച് നിന്ന് കഴിഞ്ഞാല് ബുഷ് തേയ്മാനം വന്നാ ഒരു വാത്തേക്ക് പിട്ച്ച് നിന്ന് കഴിഞ്ഞാല് മോട്ടറ് ജാമായി നിക്കുന്ന രീതിയിലേക്കാരം ഇണ്ടാവാ അതോണ്ട് തെന്നെ പിന്നെ നമ്മള് എന്തെയ്യും മോട്ടറ് വെള്ളം കേറ്ന്ന്ണ്ട്ന്ന് കര്തും ഏഹ്
അതെ
കേറ്ല്ണ്ടാവൂല അത് ജാമായി നിക്കല്ലേ ചെയ്യാ ബുഷ് പോയി കഴിഞ്ഞാല് അപ്പൊ കൂടുതല് കുടുംമ്പന്തായെ മോട്ടറ് കത്തി പോവാൻ സാ സാധ്യത കൂട്തലാ
അതെ ഈ ജോലിക്ക് ഇണ്ടല്ലോ നമ്മക്ക് സാലറി ഇണ്ടോ ശമ്പള ഇണ്ടോ
സാലറി നമ്മള് ഇപ്പത്തെ ഇതീല് എങ്ങനേന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോട്ടർന് ഒരു പത്ത് എണ്ണൂറ് രൂപ ഒക്കെ കൂലി വെര്ന്ന്ണ്ട് വൈനിങ്ങ് ചാർജ്
അതേ ഇപ്പോ ഐന്റെ ഉള്ള്ത്തെ സാധൻ അതേപ്പോ സാധനത്തിനൊ
ഇതില് ഇപ്പൊ സ്വർണ്ണത്തിന് വെല കൂടിയത് കൊണ്ട് തന്നെ ഈ കോപ്പറിനും വെല കൂടി ഏഹ്
അതെ ഇങ്ങള്ത് എവ്ട്ന്നാ പഠിച്ചത്
ഇത് ഞാന് ഐ ടി എ പോയിട്ട്ണ്ടെങ്കിലും പിന്നെ സാധാ കടയിൽ നിന്നാ പഠിച്ചത്
അതെ ഐ ഐ ടി ഏൻ്റേതില് ഇ ഇങ്ങൻത്തെ ഇതൊക്കെ ഇണ്ടോ കോഴ്സൊക്കെ ഇണ്ടോ?
എങ്ങനെ?
ഐ ടി ഏയില് ഇങ്ങൻത്തെ കോഴ്സൊക്കെ ഇണ്ടോ?
ഐ ടി ഏല് ഇതേപോലത്തെ കോഴ്സ്ണ്ട് വേർമെൻ കോഴ്സിലാണ് അത് ഇള്ളത്പ്പോ നെലവില് ഏഹ് ഏഹ് ഞാൻ കൂടുതല് പഠിച്ചത് അത് ബേസിക്ക് മാത്രല്ലേ പഠിക്കൊള്ളൂ
അതെ
തന്നെ ഞാന് പിന്നെ കടേല് നി ന്നു ഈ ഇതിന്റെ ഷോപ്പുണ്ട്
അതെ
ആ കടയില് നിന്നാണ്ട് ചെയ്ത് പഠിച്ചതാണ്
അതെ അപ്പം എന്താ ഇങ്ങളെ കടേല് ഇപ്പോ നമ്മള് ഒരാളെ കൊണ്ടെന്നാ ഇങ്ങള് പഠിപ്പിച്ച് കൊടുക്കൂലേ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാളെ കൊണ്ടന്ന് കഴിഞ്ഞാല് അവരെ പഠിപ്പിച്ച് കൊടുക്കാന് തയ്യാറാണ്.
ഇങ്ങളും എന്താ ഇത് മോട്ടർ മാത്രാണോ അതോ മോട്ടർ, മിക്സി, ഫേന് അങ്ങൻത്തൊക്കെ എട്ക്കുന്നുണ്ടോ?
മനസ്സിലായില്ലാ
ഇങ്ങള് മിക്സി ഫാന് അതൊക്കെ വർക്ക് ചെയ്യിക്കുന്നുണ്ടോ?
ആഹ് അതെല്ലാം വർക്കെടുക്കുന്നുണ്ട് എല്ലാം വർക്ക് എടുക്കുന്നുണ്ട്
അതെ പിന്നെ ഞാനങ്ങനെ കുട്ടിയെ അങ്ങട്ട് പറഞ്ഞയക്കാ വിചാരിച്ചിരുന്നു
കഴിഞ്ഞാല് ഏഹ് കുട്ടികളെ പറഞ്ഞയച്ചോളി ഒരു വർഷം